ഹലോ ആഹ് എന്താ കാട്ടണ്
എന്താവിടെ ഇരിക്ക
ഉം ചോർന ഞാ
ചോറ് തിന്നിട്ടില്ല ചെപ്പുവിനപ്പം കൊടുക്കണം കുറച്ച് കൂടി കയ്യട്ടേന്ന് വെച്ചിട്ടാ ഓനിപ്പോ ഒന്ന് ഉറങ്ങി നീച്ചതല്ല പിന്നനി ഉറങ്ങാൻ വൈകും
ആഹ് ആഹ് എന്താ കൂട്ടാന്
കൂട്ടാൻ ബിരിയാണി ഉണ്ട് കല്യാണ വീട്ടീന്ന് വരുമ്പോ കുറച്ച് ബിരിയാണി ഒക്കെ തന്നോല് ചെപ്പ് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഓരറിഞ്ഞോ ബിരിയാണി കൊണ്ട പോയിക്കോളാനും കുട്ടിക്കഴിക്കാത്തതല്ലോയിറിഞ്ഞിട്ട്
എല്ലാരും കൂടെ ഉണ്ടാവോ ശേചിക്കൊക്കെ
ഇല്ല കൊച്ചുപ്പ കുറച്ച് എടുത്തക്കാൻ പറയുന്ന അപ്പ അതില് കൊറച്ചുണ്ട് കൊച്ചുപ്പാക്ക്
ആഹ്
കൊടുക്കണം പക്ഷെ ജി വന്നിട്ട് അങ്ങോട്ട് തന്നെ പോയി
ആഹ്
ഉം
ഓലന്തോ ഫുഡ് വാങ്ങീട്ട് രണ്ട് കപ്പം വരുമ്പോഴ അത്ര വാങ്ങിയത് അപ്പ ഞാൻ കഴിച്ചിട്ട് പോവാ പോയിയായിരുന്നു ആട്ടൻ പോയിട്ട് കഴിച്ചിട്ട് വരാന്ന്ഞ്ഞു ഒരു രണ്ടാൾ കുട്ടീട്ട വരാറുണ്ട്
ആഹ് എന്തന്നെയാ
ഞാന് പുട്ടിന്റെ ഇവിടെ രാവിലത്തെ
ഉം
ഒട്ടേക്കണം ചെപ്പൂന പുട്ട് കൊടുക്കാന്ന വിചാരിച്ച അപ്പൊഞ്ഞ് കൊച്ചിപ്പ വരാൻ നേരം മുഴുവ അപ്പ ബിരിയാണ എടുത്ത് വച്ച കേടവൂണാവോ ബിരിയാണി കൊടുക്കണോ എന്നുള്ളത്
ബിരിയാണിതിന്നുമ്പോ കുഴപ്പമില്ല എരുണ്ടെങ്കി
ഇല്ല വിശക്കണ്ടെങ്ക കുഴപ്പമില്ല വിശക്കണില്ലെങ്കിൽ ഏരു പ്രശ്ന എരു ചെറിയ പ്രതികരണ കാണിക്കും എന്നാലും വിശക്കണന്റെ
ഉം കുട്ട്യോറങ്ങിയാ
കുട്ടിതാ ഒറങ്ങ്ണ്
ഉം ഇപ്പയീ നേരത്ത ഒറങ്ങിട്ട് ന്നിട്ട് നീക്കൊയ്ക്കാരലേ? ആഹ് അല്ല
ആ ഓനൊറങ്ങി ഓന് എടക്കിടക്ക് നീക്കും ഓൻക്ക് ഇതന്നെല്ലെ പണി ഓൻ രണ്ടു മിനിറ്റൊറങ്ങും അപ്പ നീക്കും രണ്ട്മിനിറ്റൊറങ്ങും അപ്പം നീക്കും പന്ത്രണ്ട് മണിക്ക് ഒണ ഒറങ്ങിയാല് എടക്ക് പാലുടിക്കാ നീക്കും ഇന്നെട്ട് കുടിച്ചിട്ടങ്ങനെതന്നെ കെട്ക്കും നീച്ച് കരയൊന്നുല്ല പിന്നെ അയിന്റേഷം പിന്നെങ്ങെനെ കുടിച്ചിങ്ങനെ കെടന്നൊറങ്ങും രാവിലെ നേരം വെളുക്കുന്ന വരെ
അതെല്ലേ ആഹ് പൊന്നുവാണ് ഒറങ്ങ്ണ്ടർഞ്ഞെ?
അല്ലല്ല ഇബനാണ് ഒറങ്ങ്ണ്ട് പർഞ്ഞത് ഇബഞ് നീക്കും ഇപ്പമ്മാന്റെ മടീര്ന്ന് ഇല്ല
എന്തപാട്?
സ്കൂളി പോകുമ്പോ കരയന്നെ എപ്പഴും കരച്ചിലെന്നെ എന്നും കരയും
ആഹ് ആ കരച്ചില് മാറിയിട്ടില്ല്യ?
മ്ഹ് മ്ഹ് എന്നും കരഞ്ഞിട്ടന്നെ പോവാ ഇമ്മച്ചിയെ ഞാം പോണില്ലാന്നറിയും വണ്ടി കയറിയെങ്ങെട്ട് തിരിഞ്ഞോക്കും ഇന്നെട്ട് വണ്ടിലിരുന്ന്ട്ടും കരയും പൊറത്തുന്നും കരയും
വണ്ടിങ്ങെട്ട് വെരോ മുന്നിൽക്ക്?
ആഹ് കണ്ടാ പാവം തോന്നും പക്ഷെ പറഞ്ഞേക്കാതിരിക്കാം പറ്റില്ലല്ലോ പൈസ കൊടുത്തയെല്ലേ?
ഉംഹ്
പിന്നെ ഇവട്ന്ന് ഇടക്കും തെലക്കൊക്കെ പോയാ മതി ഒന്ന് ശീലാവാം മാണ്ടി ക്കാണെ എല്ലെങ്കി അവിടെ ചെന്നാലും ആ കുട്ടിയോൾക്ക് ക്ലാസ്ട്ത്തോണ്ടിരിക്കുമ്പോ കരഞ് കൊണ്ട് രിക്കില്ലവെള്
ഉം അഹ്ശെരിയാ
ഇതൊന്ന് നോക്കാം ബുദ്ധിമുട്ടല്ലേ?
മ് മ്
ഓര്ക്ക് പഠിപ്പിച്ചൊട്ക്ക്ന്ന സമയല്ലേ പോണത്
അപ്പേത് സ്കൂളിലാ ഫീസ് കൊട്ത്ത്ക്കണേ അവ്ടെ ഇബടെ?
അവടെ
അപ്പ അങ്ങനെ പോവാം പറ്റൊയ്ക്കാരലേ?
ആഹ് ഓലയ്ന്ള്ളന്തേലും ഇങ്ങട്ട് അയച്ചൊട്ക്ക്ണ്ടാവും പിന്നെ വണ്ടിടെ പൈസ നമ്മള് കൊടുക്കണം സ്കൂള് സഹറത്തിൽ ഖുർആന് ന്ന് പറയും
അതെ
അത് ഓരോരു ഇതാണ് ഞമ്മളിപ്പോ എന്താ പറയാ ഈ ഓരോരോ കോഴ്സിന് ഓരോരോ പേര്ണ്ടാവൂല്ലേ? അതുപോലെ
അഹ്ശെരി ഇന്നട്ട് അവ്ടെത്ര വേരേണ്ട്?
അവ്ടെ പത്ത് വരേണ്ട് തോന്ന്ണ് അതോഞ്ഞ് ഏഴ്‌ വെരേണാവോ അഹ് ഇബര് മൂന്ന് വർഷത്ത് പഠിപ്പിക്കും ഇന്നെട്ട് നേരെ ഒന്നേക്കിരുത്തും എൽ കെ ജി, യു കെ ജി, ണ്ടാവൂലപ്പൊ
ആഹ് ആഹ്
ആ എൽ കെ ജി, യു കെ ജിയും, പിന്നെയീ അഗാനവാടി പഠിക്ക്ണൊരു വർഷും ഈ മൂന്ന് വർഷംബടെ ഇത്ങ്ങെനെ പഠിക്കാ അത് കഴിഞ്ഞിട്ട് ഒന്നി പഠിപ്പിക്കുമ്പോ ഹോ ഇപ്പം ഇബടെ പഠിപ്പിച്ചതും മറക്കാതിരിക്കാ ന് പിന്നെ അയിൻ്റെ ബാക്കിം ഒന്നാം ക്ലാസ്സില് പഠിപ്പിക്കും ഒന്ന് മുതൽ അഞ്ച് വരെ,
ആഹ്,
അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് അവിടെത്തന്നെ പഠിപ്പിക്കണെങ്കി അവിടെത്തന്നെ പഠിപ്പിക്കാ അല്ലെങ്കി വേറേതെങ്കിലും സ്കൂക്ക് മാറ്റണെങ്കി മാറ്റാം, അവിടെത്തന്നെ പഠിപ്പിക്ക്യാണെങ്കി പ ഇല്ല ഒരു മൂന്ന് മൂന്ന് കൊല്ലത്തിന്ള്ളത്, ഒന്നാം ക്ലാസ് വരെ, ആഹ് ഒന്നാം ക്ലാസ്സിക്കെടക്കുമ്പ്ഞ്ഞ് വേറെ ഇല്ല്ല്ല ഉംന്തായ് ഒറ്റ തവണായ്ട്ടടച്ചാ മതി മൂന്ന് വർഷത്ത്ന് തൊണ്ണൂറ്റിനാലായ്രൊ തൊണ്ണൂറ്റാറായ്രം
ആഹ് ഈ മൂന്ന് വർഷംന്തായാലും അവ്ട്ത്തന്നെ പഠിക്കണം അതൊര് ക് ക് ക്ലാസ് പോലെയാണ്
ആഹ്
ഉം
അത് ഇപ്പോ ഒര് എൽ സെഡ് ക്യൂന്ന് പറയും ഒര് നമ്മൾ ഡിവിഷനക്കെ പറയ്ല്ലേ എൽ കെ ജി യു കെ ജി പറയ്ണെ പോലെ ഇത് എൽ സെഡ് ക്യു ന്നട്ത്തത് എം സെഡ് ക്യു അത് കഴിഞ്ഞാല് യു സെഡ് ക്യു
ഉം ഈ മൂന്ന് വർഷം ഉം ആം ആഡിഗ്രി തേഡിയറ് പഠിക്കണപോലെ
ആഹ്
ഉം അത് എത്രണ് എത്രയാണ് മൂന്ന് മാ വർഷത്തിന്
ഓരോ കൊല്ലത്ത്ന് മുപ്പത്തിരണ്ടായ്രം പിന്നെ അഡ്മിഷൻ ഫീസ് ആഹ് ആയിരം
ആവേ ഈ മൂന്ന് കൊല്ലത്ത്ന്റെ പൈസപ്പോ കൊട്ത്തങ്ങള്
ഒരു കൊല്ലത്തിന്റെ പൈസ ഫുള്ള് കൊട്ത്തില്ല നമ്മള് ചേരുമ്പോ പന്ത്രണ്ടും പിന്നെ അഡ്മിഷൻ ഫീസ് ആയിരം കൊട്ത്തു
ഉം
മൊത്തം പതിമൂന്ന് കൊട്ത്തു
ആഹ് ആഹ്
ന്നീ ആഹ് കൊർച്ച് എന്തെന്നാ പർ ത് ജൂലൈയോ ആഗസ്റ്റോ ആഹ് സമയത്ത് പിന്നെ ഇനി ഡിസംബ് പിന്നെ ഡിസംബറില് അങ്ങനെ മൂന്ന് പ്രാവശ്യായ്ട്ട്
ടീച്ചർമാരക്കെങ്ങനെയാണ് നല്ല സഹ്കരണല്ലേ
ആഹ് വ്ള് ഒരീസം പോയിട്ടേ വ്ള് മ്ഞ്ഞാന്ന് പോയ് മ്ഞ്ഞാന്നാ എന്നാപ്പപോയ്‌ ഏഹ് എന്നായ്ന് ബുധനായ്ച്ചകയ്ഞ്ഞ്ട്ട് ചൊവ്വാഴ്ച്ചെ ബുധനാ വ്യാഴാഴ്ച്ച്ട്ട് നമ്മള് പോകുമ്പോളേ ആഹ് ചൊവ്വാഴ്ച്ച ചൊവ്വായ്ച്ച സ്കൂളി പോയിട്ട് ഇട്ട് ഞമ്മളിബ്ട്ന്നൊര് ഡ്രസ്സ്ട്ട് കൊട്ക്കും ന്ന്ട്ട് അവ്ടെച്ചെന്നാലൊ ഓരത് അയ്ച്ച്ട്ട്ട്ട് വേറെ ഡ്രസ്സ്‌ട്ട് കൊടുക്കും കുട്ട്കൾക്ക് കളിക്കാവേണ്ടീട്ട് ഒര് ബന്യനും ട്രൗസറും ഇവ്ട്ന്ന്പൊമ്പോ ഉടുപ്പ്ട്ട്ട്ടാ പോവ്ക ന്നിട്ട് വരുമ്പോ ആഹ് ഉടുപ്പന്നെ ഇട്ടോട്ക്കും ദയ്ച്ച്വെച്ച്ട്ട് അപ്പം ബാഗിലൊര്കുട്ട് വെക്കണം മൂത്രയ്ച്ചാലക്കെ മാറ്റിടാൻ വേണ്ടീട്ടെ അപ്പവ്ള് ഇട്ട് പോയ ഉടുപ്പ്ല് മൂത്രയ്ച്ച്
ആഹ്
ന്ന്ട്ട് ഇവള് മുത്രായ്ച്ചടാൻ വേണ്ടിട്ട് വെച്ചിര്ന്ന ആഹ് പച്ച ബന്യനും ട്രോസറുല്ലേ അതില്വോള് മൂത്രയ്ച്ച് എന്നിട്ട് ടീച്ചർമാര് അവ്ട്ണ്ടായ്ര്ന്നൊരു ഡ്രസ്സ്ട്ട് കൊട് ത്ത് അയ്ല്യോള് മൂത്രയ്ച്ച് ന്ന്ട്ട് വേറെ ഏതോ കുട്ട് ട്ട്ഡ്രസ്സിട്ട്ട്ടാണ് ഇങ്ങട് പറഞ്ഞയച്ചത് അവ്ടെസെറെ കൊഴപ്പോന്നുല്ല കുട്ട്യകളല്ലേ മഴെയ് നനല്ല മഴയായ്ര്ന്നേ നല്ല തണുപ്പ്വല്ലേ
പാവാണ് പറഞ്ഞ്ട്ട് കാര്യല്ലാ
ആഹ് രണ്ട് വട്ടം ബാത്ത്റൂമി പോയിട്ട് മൂത്രയ്ച്ച്
അതെയൊ പാവാടി അപ്പൊ മൂത്രോയ്ച്ച്ട്ട് മൂത്രയ്ക്കാൻ മുട്ടീട്ടന്നെ
ഉം അപ്പൊവ്ളോട് പിന്നെ ഒര് വട്ടപ്പം പോയ്ട്ടൊള്ളത്ര എഹ് വൈകുന്നേരത്തെ ഇന്റർവെല്ലിന് അപ്പോ ടീച്ചറ് ചോയ്ച്ചപ്പോ ഓൾക്കില്ലാന്നർഞ്ഞ് ത്രപിന്നെ വരുന്നെന്റെ മുന്നേ ഓൾക്ക് ബസ്സ് രണ്ടാം ട്രിപ്പാണെ
ആഹ്
അഞ്ചരയാകുംങ്ങട്ട് എത്താന് അപ്പൊ അയ്ന്റെ മുന്നേ ടീച്ചർ ഒര് വട്ടം കൂടി ചോയ്ച്ചപ്പോ ഓളില്ലാന്ന് പറഞ്ഞത്ര പിന്നെ കൊറച്ചയ്ഞ്ഞപ്പോ അയ്ന്റെ മുന്നേ പോയ്
ആഹ് ആഹ് അഹ് അപ്പൊ എപ്പഴാവ്ട്ന്ന് പോവാ
ഇബെട്ന്നെട്ടരക്ക് പോവും
അള്ളാ കൊറേ സമയെണ്ട്ലേ?
ഉം എട്ട് മണിക്കൂറ്ണ്ട്
അഹ് പാവം ഫസ്റ്റ്ത്തെ ട്രിപ്പ് ആക്കാം പറ്റൂലെത്രേ?
അത് അയാളെ വീട് ഞാ ചോയ്ച്ച് അയാളെ വീട് വെള്ളിയാകല്ലാത്രേ? അപ്പ അതോണ്ട് പുഴെടവ്ടെ ആഹ് അപ്പൊവെര്‌ ഇബട്ന്നാദ്യയ്ട്ത്തിട്ട് അങ്ങനെ പോവും എന്നിട്ടവ്ടെ പോവും അതല്ലോര്ക്ക് ലാഭം
ആഹ് അഹ്ശെരിയാണ് ഉം
അത് ഇബട്ന്ന് പോകുന്ന നേര്ത്തെന്നൊള്ളു ഈ പ്രശ്നം അവിടുന്ന് പിന്നെ കുട്ട്യാളൊക്കെണ്ട് വീടിന്റെ മുൻന്ന് ഇവള്ബട്ന്ന് കേറുമ്പൊറ്റക്കാണേ അവിടെ പിന്നെ അപ്പർത്തുപ്പർത്തുള്ള വീട്ടീത്തെ അടുപ്പിച്ചിള്ളെ രണ്ട് മൂന്ന് വീട്ടിത്തെ ഇബട്ന്ന് കേറുമ്പാരുല്ല അവ്ട്ന്ന് വെള്ളിമൂങ്ങല ഇബട്ന്ന് കുയിസറ്
ന്താ ആഹാ കുയിസർലോളൊറ്റക്കാ പോവാ?
ഇബട്ന്നൊറ്റ ക്ക് ഞങ്ങള് പഠിച്ചീന്നെ സ്കൂളില്ലേ? ആദ്യം വാടകക്കിരുന്നീന്ന വീട്? ആഹ് ആഹ് ഞമ്മള് നടന്നോവാൻ ദൂരെള്ള ആ ബസ് സ്റ്റോപ്പിന്റെ അപ്പറത്തെ ബസ് സ്റ്റോപ്പിന്റെ ഹ് അവ്ട്ന്ന് കുട്ട്യാളുണ്ട്. ആഹ് അവിടെത്ത്ന്ന് വരെവളൊറ്റക്കാ ഉം അവിടുന്ന് പിന്നെ വെള്ളിമൂങ്ങണ്ട് അയില് അവ്ടുന്ന് കൊറേ കുട്ട്യോളുണ്ടേ അപ്പർത്തുപ്പർത്തുള്ള ചെറിയകുട്ടിയളൊക്കെണ്ട് അവിടെ തന്നെ പഠിക്ക്ണത് അതോണ്ടാണ് ഉബൈ ദിക്കക്കവ്ടെ ചേർത്തത് അവിടെ പിന്നെ കൊറച്ച് വൈകീട്ട് പോയിട്ട് നാല് മണിയാകുമ്പോത്തിന് വീട്ട്ലെത്തും
അതെ ആഹ്
ആഹ് ഇബടെ ആവുണ്ടാണീയെടങ്ങാറ് ഇബടെ പടിഞാറങ്ങാണ്ടി അങ്ങട്ടെത്തെണ്ടേ കൊറേ ദൂര കൊറച്ച് ദൂരല്ലേ?
ആഹ് അത്ശെരിയാ ആടാപ്പം പത്ത്മണിക്കാവൂലേ ഇവടെ
ആഹ് ഇബടെപ്പം ഞമ്മള് പോണംന്ന് വിചാരിച്ചെല്ല പിന്നെവെടെ വേറെ സ്കൂള് ള്ളത് കൊപ്പത്താണേ
ക്ലാസെപ്പഴാ ടൈമ്?
ക്ലാസ് ഒമ്പതേ നാപ്പതൊക്കാവും
അതെ? ഉം
പിന്നവടെ ഞമ്മക്ക് കൊണ്ടാക്കി കൊടുക്കും ചെയ്യാലോ എട്ത്തല്ലേ?
അവ്ടെട്ത്താണെ?
വണ്ടിണ്ടല്ലോ ആഹ് ഞമ്മളെ ആശുപത്രില്ലേ അൽ അമീന് പ്രസവിച്ച് കെട്ന്നീന്ന? അയിൻ്റെട്ത്താ അവ്ട്ന്ന് കൊറച്ചൊള്ളൂ അധികൊന്നുല്ല ഞമ്മളങ്ങട്ട് പോണോട്ത്ത്ന്നെ വീട്ടിക്കി പോണോട്ത്ത്.
ആഹ് ആഹ് അതമ്മള് ദിവസം കൊണ്ടൊയൊട് ക്കാണെ ബസ്സിന്റെ പൈസ വാണ്ട ദിവസം കൊണ്ടാക്കാ പറ്റൂലെങ്കി - -
ദിവസൊന്നും കൊണ്ടാക്കി കൊടുക്കാം പറ്റില്ല എന്താ ഉബൈദ്ക്കാക്ക് തെരക്കല്ലേ
ആഹ് ആഹ്
ഉം
ഉം ശെരിയാ അല്ല അപ്പപിന്നെ ബസ്സ്പറ്റെ ഒഴിവാക്കാ പറ്റൂലാറ്യ
ആഹ് അവ്ട്ന്ന് ഓട്രഷേണെ വെള്ളിമൂങ്ങ അപ്പപിന്നട്ത്ത് കുട്ട്യോളൊക്കെണ്ട്
സ്പെഷ്യല് ഡൈസാ തെരക്ക്?
എന്ത് എല്ലല്ല അവ്ടെന്നും തെരക്കന്നെയാ അഹ് ആ തൃശ്ശൂരേരിയല്ലേ ക്രിസ്ത്യൻസ് ആഹ് എഹ് ഹ് അവടെന്നും കട തൊറക്കും ഒരു ദിവസം പോലും തൊറക്കാതിരിക്കൂല അവ്ടെ ക്രിസ്ത്യൻസിന്റേരിയല്ലേ? ഉം അവടെ ദിവസും കട തൊറക്കും
ആഹ് അങ്ങനെ
ഉം
പിന്നെ
അപ്പോ എന്താണ് അവിടന്നാണെച്ചാൽ അധിക നേരം സ്കൂളിരിക്കേണ്ട ആവശ്യല്ല
ഉം ഉം ഉം ഉം ഇവിടെ ഡ്രൈവറെ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അതാണ് പ്രശ്നം
ടീച്ചർമാർക്ക് കൊഴപ്പൊന്നുല്ല ടീച്ചർമാരല്ലേ തന്നെ എന്തുണ്ടേലും വിളിക്കും പറയെക്കെ ചെയ്യും ആഹ് ഞാൻ ടീച്ചറോട്ദിച്ച് പസ്റ്റ്ത്തെദിസം മെസേജ് ആയ്ക്കലന്നെനു ടീച്ചർക്ക് ഒരു സ്വയ്ര്യം കൊടുത്തില്ല ഞാന് എത്തിയോ ചോറ്ന്നോ കറിയുണ്ടോ വെള്ളം കുടിച്ചോ സ്നാക്സ്ന്നോ ഇത്ങ്ങനെ ചോയിച്ച് മെസേജ് അയ്ക്കന്യാനു അപ്പ ടീച്ചറോട് ഞാന് വീട്ടിലെത്തിയപ്പോയിച്ചോ ഞാ ഇങ്ങനെ മെസോജയ്ക്ക്ണോണ്ട് ബുദ്ധിമുട്ട്ണ്ടോ ചോയിച്ച് അപ്പറഞ്ഞ് ഇല്ല ഇല്ല ആഹ് നോക്കാൻ കൊറച്ച് വൈകും ചെലപ്പോ തെരക്കാണങ്കിന്നെക്കെ പറഞ്ഞു വേറെ കൊഴപ്പൊന്നുല്ലറഞ്ഞു
ആഹ് ഇപ്പൊ എന്ത അത്ര ക്ലാസില് എത്യോന് കൊയപ്പന്നുല്ല അത്രല്ലേ
ഇല്ലല്ല ഇവിടന്ന് പോവുമ്പോ ഞാൻ വണ്ടിക്കാരനോട് ചോയിച്ചത അവിടന്ന് ഒരുത് അറിയോന്ന് അപ്പയാള് പറഞ്ഞ് ഇല്ലല്ല ഒന്നെങ്കിൽ ഇവിടത്തെ തിരിവ് തിരിയുന്നവരെ അല്ലെങ്കിൽ ആ കുട്ട്യോള് അവിടന്ന് കേറുന്നവരെ അത്രള്ളു അത് കഴിഞ്ഞാ പിന്നെ ഇങ്ങട്ട് വരുമ്പളെന്നും കൊഴപ്പല്ല
ഉം ആരെലും ഇണ്ടങ്കിൽ അവളുടെ കൂടെ വണ്ടിലാണ്ട് പോയാ മതി ന്നാ പിന്നെ പ്രശ്നണ്ടാവൂല
ഓള് ടീച്ചറോടും കുട്ട്യോളോടെന്നും അധികം വർത്താനം പറീല അറിയാത്തല്ലേ
ഇപ്പഴും വർത്താനും പറീലല്ലേ അതാ പറ്റാത്തെ വർ വർത്താനം പറഞ്ഞിട്ടണം അത് സ്കൂക്ക് പോലട്ങ്ങിയാല് പറഞ്ഞോളും ഏ ആ ആയിക്കോട്ടെ ആഹ് എന്നാ ശരി
ആ ശരി ഇത്ല് തെട്ടാൻ മാണ്ടി ഞാൻ തെട്ട് അയ്ല് ഓള് പോയിരുന്നു ഹലോ
കട്ടാക്ക്ണ പറ്റ്ണ്ല്ല കട്ടാക്ക്യക്കാ ഔടെ
കട്ടാക്കാൻ പറ്റ്ണ്ല്ല
സംസാ